ആ
കെ കേൾക്ക്ണില്ലേ.
കേക്ക്ന്നുണ്ടോ?
ആഹ് റെയ്ഞ്ചു ഇഷു ഇണ്ട്ലേ. ആഹ് റെയ്ഞ്ച് ഇഷ്യൂ ഇണ്ട് ആഹ് കേൾക്കിന്നിണ്ട്.
ആഹ് എന്തെക്കെ വിശേഷം മഴൊക്കെണ്ടോ.
നൽ ആഹ് നല്ല മയേണ് പൊറത്ത്ക്ക് എർങ്ങാൻ കോലല്ല പ്പോ ആഹ് ഇല്ലേയ് ഇന്ന് പൊറത്ത്ക്കെറങ്ങീട്ടില്ല. രണ്ടൂസായിട്ട് പ്പൊ അങ്ങൻത്തെന്നെ
ആഹ്, അതെ നല്ല മഴേണ്.
ആഹ് ഇതിന് മുന്നേണെങ്കി നല്ല വെയ്
പിന്നെ
ഏഹ് ഫുഡ് ആഹ് ഫുഡ് ആഹ് മയ പിന്നെ ഫുഡ്‌. ഫുഡൊക്കെ ആഹ് ഫുഡ് ഇല്ലേയ്, മക്കക്ക് കൊട്ക്കിണൊള്ളൂ. ഞാൻ കയ്ച്ചിട്ടില്ല ഇങ്ങളോ കയ്ച്ചോ
കയ്ച്ചിട്ടില്ല മോനെ പഠിപ്പിക്ക്ണ തെർക്കാണ് അത് കയ്ഞ്ഞിട്ടെ കയ്ക്കൊള്ളൂ ആഹ് നിങ്ങള് വെ വേം കയ്ക്കോ
പിൻ ഇല്ല. ഞങ്ങളും മ്മ ഞാൻ കുട്ട്യാക്ക് നാർത്ത കൊടുക്കും മദ്ര
ആണോ ആഹ് അതെ ലവര് നേ
ആഹ് ആഹ് ആഹ് പിന്നെ ഞാൻ പ കയ്ക്കണെങ് പത്തണിക്കാവും.
അലോ അത്ര നേരം വെയ്കോ ഭഷ്ണയ്ക്കാന്.
ആഹ് ഓലെപ്പ കുട്ട്യാളെപ്പ ഓലെപ്പൊക്കെ വരട്ടേര്തും ന്നപ്പ കളിയല്ലേ, ഓല് സാധാ കൂലിപ്പണി. ഇപ്പൊ കളിയൊക്കല്ലേ ആഹ് അല്ല കളി കാണാൻ പിന്നെ പോ ആഹ്, ഇല്ല അത് കഴിഞ്ഞിട്ടെ പോകു
ആണോ? ആ അയ്ശേരി ക്ലബി പോയിട്ടാണൊ കളിയാൺ അല് വീട്ടില് ഫോൺലൂടെ കാണാർല
അൽപോ
ഉം
ആണോ എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയേ ചോറിന്.
സ്പെഷ്യലിന്ന് ഇന്ന് ചിക്കന്
ആണോ വെള്ളിയാഴ്ച്ചായോണ്ടാണോ ചിക്കനാക്കിയെ
ആഹ് ആഹ് ആഹ് വെള്ളിയാഴ്ച ഞങ്ങള് ചിക്ക ആഹ് ആഹ് വെള്ളിയാഴ്ച ഇവടെ ചിക്കനോ ബീഫോ അങ്ങനെന്തേലും ഇണ്ടാവും
ആണോ ഇവടേ അങ്ങനെ തന്നെ ബീഫോ ചിക്കനോ വെള്ളിയാഴ്ച ആണെങ്കില്
ആഹ് സ്പെഷ്യല് ആഹ് എത് ചെൽപ്പ ബിരിയാ
ക്കലേലാണ് ഇണ്ടാവല്
ആഹ് ആഹ് മീൻ ഭയങ്കര വെലേണല്ലോ
ആഹ് അതെയതെ ഭയങ്കര വെലേണ് ആഹ് രണ്ടാള്ണ്ട് മോന് മോൻ ആഹ് വൽത് മോനാണ് രണ്ടാം ക്ലാസ്സി പഠിക്ക്യാണ് മോള് ചെറ്ത് മൂന്ന് വയസ്
ആഹ് ഏഹ് ഇൻക്ക് ഞാൻ ഇൻക്ക് നാല് മക്കള്
ആണോ കുട്ടികളൊക്കെ പഠിക്ക്യാണോ കുട്ടികളൊക്കെ പഠിക്ക്യാണോ അയ് ശരി ആഹ് ചോറൊക്കെ രാത്രിയിലേ ക്കൊന്നായിട്ട് വെക്കാറാണോ ചെയ്യാ
ഇല്ല ഞാൻ രാവിലെ ഒന്നിച്ച് വെക്കും പിന്നെ രാത്
ആണോ രാത്രിയിലേക്ക് ള്ളതൊക്കെ ആഹ് ശരി ആഹ് അങ്ങനെയല്ലേ രാവിലൊക്കെ നേരത്തെ എഴുന്നേൽക്കുവൊക്കെ ചെയ്യോ
ആഹ് അഞ്ചരക്കേ രാവിലെ നാര്ത്തെ ആറണിക്ക് വണ്ടിയരും മദ്രസക്ക്ള്ളേ
ആഹ്
ആഹ് പാ അഞ്ചരക്കെണീക്കണം ആഹ് അഹ് വല്ല്യോളഞ്ച് ആഹ് അഞ്ചില്
അപ്പാ ആറ് മണിക്കായിരിക്കുല്ലേ മദ്രസേ
ആഹ് ആറ് മണിക്ക് വണ്ടി വരും മദ്രസ ആറ് മണിക്ക് വണ്ടി വരും ആറരക്ക് ക്കാണ് ക്ലാസ് അൻ ആറ് മണിക്ക് വണ്ടി വരും
ആഹ് ആഹ് വണ്ടി ഏൽപ്പിച്ചിരിക്ക്യാവു ആയിരിക്കൂലേ അത്ര നേരത്തായോണ്ടാ
ആഹ് മദ്രസ്ക്ക് പൊതുവേ വണ്ടി ഇണ്ട് ഓലാ മദ്രസ്ക്ക്
ആണോ അയ് ശരി ആഹ്
ഉം ആഹ്
പിന്നേ മഴയൊക്കെ പെയ്താലിങ്ങനെ തോട് പാടം അങ്ങനെയൊക്കെ ണ്ടോ വീട്ടിനെടുത്ത്
തോട് ഏഹ് കാ പാ ഏഹ് പൊയെണ്ട്
ആണോ
കൊറച്ച് പോണം കൊറച്ച് പോണം ന്നാലും പോവൊക്ക ചെയ്യും ചെൽപ്പോ വെള്ളല്ലാത്ത ഏഹ് ഏഹ് ടൈമിലൊ
തോണിയിലൊക്കേ ആണോ പൊഴേല് തിരുമ്മാനൊക്കെ പോവാ നല്ല രസായിരിക്കൂല്ലേ പിന്നെ തോണിയിലെക്കിങ്ങനെ തൊഴഞ്ഞ് അങ്ങനെ തോണിയിലൊക്കെ കേറി പോവല്ണ്ടോ
ഏയ് അങ്ങൻത്തെ റഷിതൊന്നുല്ല ഞങ്ങളതിലെ നടക്കും പാടത്ത് ത്ത് കൂടി നടക്കും
ആഹ് ആഹ് അഹ് രസാണ് ല്ലേ അങ്ങനെ തോണീൽ തോണി ഇണ്ടെങ്കി തോണീലൊക്കെ പോവാനും
ആഹ്
പൊഴേലെക്ക പോയി തിരുമ്പാനൊക്കെ നല്ല രസാവൂലേ നല്ലൊരു വൈബായിരിക്കും
ആഹ് ആഹ്
ഞങ്ങളവിടെണ്ട് തോട് പ്പൊ ആദ്യൊക്കെ ഞങ്ങള് തീരുമ്പാനൊക്കെ പോയിണ്ടേര്ന്ന്.
ആഹ് ആഹ്.
ഞങ്ങള് ഇവ്ടെ ച്ചെതായോട്ടാവുമ്പോ ആണുങ്ങളൊന്നും കാണൂല അപ്പൊ ഞങ്ങള് കുളിക്കും അവിടെന്ന് കുളി ച്ചിട്ട് ഇങ്ങട്ട് പോരൊക്കെ ചെയ്യും മുങ്ങീങ്ങാണ്ടൊക്കെ നീന്തിട്ടൊക്കെ.
ആഹ് ആഹ് ഞങ്ങൾത്.
തൊക്കായി പോവാതായി തോട്ടിലൂടെ ഈ വേസ്റ്റ്. ആഹ് അതെ അതെ. ഈ വേസ്റ്റുകളൊക്കെ തോട്ടിലേക്കൊക്കെ ഇട്ടിട്ടെ ആരിപ്പോ അങ്ങനെ പോവാതെ. അതെ അതെ വെള്ളത്തുകൂടിയൊക്കെ പ്പോരോ രോഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ.
ആ ആ ആഹ് അപ്പൊ അങ്ങനെ ആരും പോക്കില്ല ഇപ്പ ഞങ്ങളും പോക്കില്ല വല്ലാതെ. പിന്.
ഏ പോ. വെള്ളച്ചാട്ടൊക്കെപാടെ ചെറുതായിട്ടൊര് വെള്ളച്ചാട്ടൊക്കെണ്ട്ട്ടോ അതില് വല്യൊര്. പാറമന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് തോട്ടിലേക്കങ്ങനെ പോവ നല്ല രസാണ് മഴയൊക്കെ നല്ല. ഇപ്പൊക്കെ നല്ല വെള്ളണ്ട് നല്ല സൗണ്ട് കേക്കാൻ പറ്റും ഇങ്ങോട്ട് ഉം.
ആഹ് ഇപ്പൊന്നും പോവാനും പേ പേട്യാല്ലേ.
അതെ അതെ എ ഒന്നാമത് അങ്ങോട്ടക്ക് പോവാൻ കഴയില്ല ഒര് എറക്കൊക്കെ ആയോണ്ട് ഫുള് കാടെ. ക്കായിട്ടേ ആരും പോവാതായിട്ട് പിന്നെ മെയിൻ റോഡൊക്കെ ഉണ്ട്ട്ടോ ഞങ്ങളെവിടുന്ന്. പോവുമ്പോ മൊത്തം തൊടീം കാടൊക്കേണ് അപ്പോ അതിലേക്കായിട്ടുള്ള. റോഡ് വേറണ്ട് ഞങ്ങക്ക് റോഡിന് പോവുമ്പോ കൊറച്ച്. ചുറ്റി പോണം മറ്റേത് ഞങ്ങക്ക് ഇവ്ട്ന്ന് എള് പ്പാണ് സംഭവം അപ്പൊ ഇവ്ടെ കാടായിട്ട് പോയ എളുപ്പത്തി പോവാൻ കഴിയുല.
ആഹ് ആഹ് പിന്നെ ട്രാവലർ ട്രാവലൊക്കെ ചെയ്യോ?
ഓഹ് ട്രാവലൊക്കെ ചെയ്യാറുണ്ട് ഇഷ്ടാണ്. ഇപ്പൊ മഴൊക്കെല്ലേ ഇപ്പൊ വെക്കേഷൻ ആ സമയത്തൊക്കെ പോവാറുണ്ട് ആഹ്. മഴത്തൊക്കെ പോണെ ഭയങ്കര ഇഷ്ട്ട ആഹ് ഇങ്ങക്കു ഇഷ്ട്ടാണോ മഴ.
ളരും ആ പിന്നെ മയത്തൊക്കെ ട്രാവലെയാ ഇപ്പൊ പ്രിയദർശ്. ശിനി ണ്ടായോണ്ട് അമ്മക്ക് സുഖായില്ലേ.
ആഹ് അതെതെ ഇങ്ങള് പോവാറുണ്ടോ അയ്ല് പോയിനോ?
ഏഹ് ഇല്ല ഞങ്ങ പോവാൻ പ്ലാനിട്ട്ണ്ട് പ്ലാനട്ട്ണ്ട് പോണംന്ന് കെര്ത്ണ്ട്.
എങ്ങോട്ട.
മക്കള് ഞങ്ങൾ ബീച്ക്ക് പോണ വിചാരിച്ണ്ട് കോഴിക്കോട്. എൻ എന്താ ണ്ടല്ലോ കോഴിക്കോട്ടക്കൊക്കെ ഉണ്ടല്ലോ.
നമ്മളിപ്പോ ഇവിടൊക്കെ പോയിട്ട് കാര്യില്ല നമുക്ക് ഉൾ വയനാട് കൊറേ സ്ഥലങ്ങള്ണ്ടല്ലോ കാണാന്. അപ്പൊ അങ്ങോട്ട്. താ സ്ഥലങ്ങളിലേക്കൊന്നും ഈ പ്രിയദർശിനി ബസ് ഉണ്ടാവൂലല്ലോ അതിനൊക്കെ നമ്മള് വേറെ പോണ്ടേ?
ആ ആ ആഹ് ഊട്ടിക്കുണ്ടോ ഊട്ടിക്കില്ലേല്ലേ.
ഊട്ടിക്ക്ണ്ട് ഇണ്ട്ണ്ട് ആ പക്ഷെ അ. മ്മൾ ഊട്ടിലേക്കൊക്കെ ഇതില് ഫ്രീ.
ഹലോ.
കാണാൻ പോവുമ്പോ വേറെ വണ്ടി അവിടുന്ന് വിളിച്ചാക്കെ പോവേണ്ടി വരും. ഏഹ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയി അതെ അതെ. നമ്മളിപ്പോ പിന്നെ ഇങ്ങൻത്തെ ബീച്ച് അങ്ങോട്ടൊക്കെ പോവാൻ പറ്റും അഒക്കെ പിന്നെ അവിടുന്ന് നേരി. ട്ട് വേറെ ബസ്സും കാര്യൊക്കെണ്ടാവുല്ലോ. ആഹ് അതെ അതെ അങ്ങനൊക്കെ പോവാ അല്ലാതെ. ഞങ്ങക്കു ആഗ്രഹ ന്നൊക്കെ. ഫ്രീയായ്ട്ട് എ എന്താല്ലേ തെരക്ക് ബസ്.
വഷുണ്ട് നല്ലോണം. ആഹ് ആഹ് ആഹ് ചിലത് കേക്കണ ആഹ് ചിലത് ആഹ് റേഞ്ച് ഇഷ്യൂ ആയൊണ്ടാണ് അത് നല്ല അങ്ങനെ മയങ്ങനെ മുടിക്കിട്ടിയണ്ടല്ലേ ഉം ഉം
പറഞ്ഞ് കൊറേ കഴിഞ്ഞിട്ടാ തോന്നുന്നുണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നേ
ആഹ് പിന്നെ കുട്ടി അംഗനവാടി പോവണ്ടോ?
ഇല്ല ഇല്ല അംഗൻവാടിൽ കൊണ്ടക്കാൻ കൊറച്ച് ദൂരാണ് അംഗൻവാടില്ലേ പോവാന്. അപ്പൊ അതിന് മടിച്ചിരിക്കയാണ് രണ്ട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവണ്ടേ.
ആഹ് പോവണ്ടേ നമ്മള അവിടെ കൊണ്ടാക്കി വീട്ടില എത്തുമ്പോതിന് പണിരുങ്ങുമ്പോത്തിന് കൊണ്ടാനാവും.
ആഹ് അതെ അതെ പിന്നെ അപ്പറത്തെ അവിടെ ഇരിക്ക നല്ലത് ഇത് കൊറച്ച് പോവാ അടുത്തൊക്കാണെങ്കി കൊഴപ്പില്ലട്ടോ.
ആഹ് എനിക്ക് ഇവിടെ എടുത്താണ് അപ്പൊ ഞാന്റെ എല്ലാ മക്കളെയും അഗംനവാടി പറഞ്ഞയച്ചക്കുണു. ഉം നല്ല സുഖാണ് ഉം ഉം ആഹ് എനിക്ക് സ്കൂള് മദ്രാസ ഉമായി ആഹ്
അതിന് മാത്രം വണ്ടി കുട്ടികള ഇല്ലാത്തോണ്ട് അങ്ങനെ വണ്ടി ഏൽപ്പിച്ച ഒരു കു കുട്ടിക്ക് മാത്രമായിട്ട് വണ്ടിൽപ്പിച്ച വണ്ടിക്കാര് വരൂലല്ലോ.
ആഹ് ആഹ് ആഹ് ആഹ് ശരിന്നെ ഞങ്ങൾക്ക് പിന്നെ സ്കൂളും മദ്രാസും എല്ലാം അടുത്ത് അടുത്തയോണ്ടേ അവിടെ കുട്ടിയാക്കെ സ്കൂളൊക്കെ എ എടുത്താണോ എടുത്താണോ?
സ്കൂളൊക്കെ കൊറച്ചായിടുത്താലും സ്കൂൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത്.
ആഹ് ഇവരും തന്നെ വണ്ടിക്ക് തന്നെ പോവാ മെയിൻ റോട്ടാണ്.
ആഹ് അതെ അതെ മെയിൻ റോഡാണ് അതെ അതെ ബസ്സൊക്കെ പോകുന്ന റോഡാണ് അപ്പ ഞാൻ ഉറ്റക്കെ പറയെ അങ്ങന പറഞ്ഞേയക്കാൻ. അഹ് ആവണല്ലേള്ളൂ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ അതിനകത്രൊന്നും ആയിട്ടില്ലല്ലോ. ആഹ് അപ്പൊ ബസ് തന്നെയാണ് പറഞ്ഞേക്ക ഉം പിന്നെ വേറെ ഡ്രൈവി കൊഴ ഇപ്പൊന്നുംല്ല കുഴപ്പൊന്നുമില്ല അല്ലാണ്ട് ഇതൊന്നുംല്ലന്ന് പഠിക്കുകൊക്കെ ചെയ്യും.
ലയാള മേടിയോ
ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർത്തിയെ ഇംഗ്ലീഷ് മീഡിയാണ്. ആഹ് ഇങ്ങളെ മക്കളോ
അവര് മലയാളം മീഡിയം.
ആണോ ഇവര് പിന്നെ എൽ കെ ജി യു കെ ജി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആഹ് ആഹ് ഒരുരിതില് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയ ഇതുവരെ കൊഴപ്പൊന്നുമില്ല ആഹ് അവര് എൽ കെ ജി യു കെ ജി കെ ജിയിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചുണ്ടിരിക്ക
ആഹ് ആഹ് ആഹ് അങ്ങനെ തന്നെ തുടർന്ന് പോരേക്കാരെം.
ആഹ് അതെ പണ്ടൊന്നും പിന്നെ എൽ കെ ജി യു കെ ജി ഒന്നും ഇല്ലല്ലോ നേരെ ഒന്നിലക്ക് അങ്ങോട്ട് ഇടലല്ലേ. ആഹ് അതെ അതെ അപ്പൊ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ എൽ കെ ജിന്ന്ന്നെന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒന്നാം ക്ലാസിലെക്കെ ഇപ്പ ഹിന്ദി ഒക്കെ വരുന്നുണ്ട് ആഹ് നമ്മളൊക്കെ നാലാ
ഉം ആഹ്
എത്തുമ്പോളല്ല ഹിന്ദി ഇണ്ടായിരുന്നത് ഇപോ
ആഹ് പിന്നെ ആഹ് ഒന്നാം ക്ലാസിൽ എൽ കെ ജിയിൽ അറബി വരെയുണ്ട്. നല്ലും മകളം എന്റെ കുട്ടിന്റെ എൽ കെ ജി കണ്ടിട്ട് അന്തംവിട്ട്
അതെ അറബിയുണ്ട് ഇപ്പൊ മദ്രസത്തെ ഏഴം ക്ലാസിലുള്ളത്
ആഹ് ആ ആണ് അപ്പൊ ഓർക് ഒന്നും കൂടി സുഖാവും മദ്രസക്ക് ആവുമ്പത്തിന് ആ മദ്രാസക്ക് ആവുമ്പത്തിന് ഓൽക്ക് അക്ഷരങ്ങളൊ
അക്ഷരം അതായത് അക്ഷരങ്ങളൊക്കെ പഠിയും അപ്പൊ ഇവിടെള്ളയി ചെല ചെല പാഠങ്ങൾ മദ്രസേൽ ഇടുക്കണ ഭാഗം തന്നെ ആയിരിക്കും സ്കൂളില് എടുക്കുന്നത് ചെല വാക്കുകളൊക്കെ അപ്പൊ ഓർക്ക് എളുപ്പം ഇണ്ടാവും ചേയ്യല്ലോ
ആഹ് ആഹ് ആഹ്
പിന്നെ ഡ്രൈ
അങ്ങനെ പോണ് ഡ്രൈവിംഗ് ഇല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇടുക്കാൻ പൂതിക്കെ ഇണ്ടട്ടോ ഇൻഷാ അള്ളാ കുട്ട്യാളൊക്കൊന്ന് പരിജാവട്ടെ ആഹ് ഡ്രൈവിംഗിയ്യാ എക്ക് സ്കൂട്ടി ആ നല്ല ആഗ്രഹം ഇണ്ട് സ്കൂട്ടി പഠിക്കാൻ
വീട്ടിലുണ്ടാ സ്കൂട്ടി കാറോ ങ്ങനെ എന്തെങ്കിലൊക്കെ
ഇല്ലേ ഇല്ല ഇല്ല
ആഹ് പഠിക്കാൻ നോക്കീന്യോ ഞാൻ ആദ്യക്കെ ഓടി ക്കെയിരുന്നു കല്യാണത്തിന്റെ ഒക്കെ മുന്നേ
ആഹ് ഞാൻ കുട്ടികളൊക്കെ ഒന്ന് വൈ എന്താ കൊറ ചാവട്ടെ വിചാരിച്ചിട്ട് വീട്ടിലെന്ന ആരും ഇല്ലേനും എവിടെ ആ ക്കി പോരാ പോവാനൊന്നും ആരുല്ലേനും ഒറ്റക്കു ആഹ് ഒറ്റക്കാണെ ആഹ് ഒറ്റ വീടാണ് ഉമ്മ ഉപ്പ മരി ച്ച്ക്കന് ഉമ്മ മരിച്ചിക്കണ് ഉപ്പ ഞങ്ങപ്പം ഇല്ലായിരുന്നു ആഹ് ആഹ്
അയ് ശരി ആ ഹസ്ബൻഡിനുണ്ടോ ആക്റ്റീവ ആയണോ സ്കൂ ഇത് കാറൊക്കെ ഹസ്ബൻ്റിനുണ്ടോ
ഏയ് ഓല് ഓട്ടും പക്ഷെ ഒന്നും ഇല്ലപ്പൊ
ആണോ ശരി അപ്പൊ പഠിച്ചഴിഞ്ഞ പിന്നെ വാങ്ങാലോ ല്ലേ
ആഹ് ഒന്ന് വാങ്ങാ വിചാരിച്ചിട്ടേ ഉം
അതെ അതെ നമ്മളാക്ഷങ്ങക്ക് ല്ലാരും വണ്ടി ആയിട്ട് പൂവുന്നോരാണല്ലോ കണ്ട ണ്ടാല് ലേ
ആഹ് ഹ ആഹ് ആഹ് ഉം ഉം